ആഹ്, ഹലോ
ആഹ് കേൾക്ക്ണ്ട്.
ആഹ്. എന്തെല്ലാം സുഖല്ലേ?
ആഹ്, സുഖായ്ട്ട് പോവുന്നു.
ആഹ്, മഴയ്ണ്ടോ?
ഏഹ്? അല്ല ഇന്ന് മ ഇന്ന് മഴ ഇന്ന് വയങ്കര വെയിലായ്ര്ന്നു. ഇന്നലെ നല്ല മഴ, ആഹ് ഇന്നലെ നല്ല മഴെയ്ത്ക്ക്ണ്.
ആണ്ലേ? ആഹ്, ഇവടിം അങ്ങൻതന്നെ. പിന്നെ ഇന്ന് മഴ പെയ്തിട്ടില്ല ഇന്ന് നല്ല വെയില്ണ്ടേയിനു
ആ
ഇന്ന് ചെലയ്ട്ത്ത് മാത്രങ്ങനെ പെയ്ത് കേട്ടിട്ടൊള്ളൂന്ന് ഇന്നധികം വെയിലാന്ന് തോന്നുന്നു എല്ലോട് എല്ലായിടത്തും
ആ ഓരോ ഓരോ സ്ഥലത്തില് ഓരോതാണ്
കൊപരാകാത് ഇവിടെ തന്നെപ്പൊ ഇവിടെന്നെ ഞാൻ ചെലപ്പോ ഓ ഫീസിലിരിക്കുമ്പോ വീട്ടിലേക്ക് വിളിച്ചാല് ചെലപ്പോ വീട്ടില് മഴയായിരിക്കും ഇവിടെ മഴയായിരിക്കും ഓഫീസില് മഴ മഴ ഉണ്ടാവൂല ഹ്
മഴണ്ടാവൂല അങ്ങനേണ്
ഇത് ത് ഓരോന്നേയിരിക്കും ഇനി അങ്ങോട്ട് മഴേന്റെ ഇതെന്നെഅല്ലേ
ആ ഫുഡൊക്കായോ
ഫുഡ് ആ എനിക്കറി വെക്കാണ്ട്
ഏ എന്താ കറി
ഇന്ന് ഇന്ന് ഞങ്ങൾ ഉച്ചക്ക് ഇന്നലെ വെച്ചെന്റെ ബ ബ ബിരിയാണിന്റെ ബാക്കി അപ്പൊ ഇന്നിപ്പോ രാത്രിത്തേക്ക് പരിപ്പ് കിട്ടും പരിപ്പ് കറി മ്
ആ കെ കെയീല്ലല്ലോ ആ
ആ പ്പൊ ഇന്നിപ്പോ ഈ രാത്രി നേരത്ത് മതിയല്ലോ പം
ആ ഞങ്ങളു അങ്ങനെ ഞങ്ങള് മ് രാ ര ഉച്ചക്ക് വേറെയ് അപ്പൊ രാത്രികക്ക് അത് നെയ്ച്ചോറും കോഴി ചിക്കൻ കൊന്നാട്ട് ഫ്രൈ ആക്കാന്ന് വിചാരിച്ചു പപ്പടം പൊരിക്കാൻ മ്
ആ ഓ ശെ അതെ മ് ഇന്ന് മാത്രൊള്ളല്ലൊ ഇങ്ങി അങ്ങനെ മ് രാത്രി നെയ്ച്ചോർന്നെയാള്ളൊൽ
അല്ല പഴയേ പൊലൊ സാദാ ചോറാണ് എല്ല ഇന്നലെ മ്മള് ഓർഡർ കൊണ്ടന്നീന്നു ഷവായ മ് അത് മക്കക്ക് ബയ ഇതാണല്ലോ
ശെരിയാ മ്
ഓരോ സാഹചര്യത്തിനുസരിച്ചായിരിക്കും
മ് ഹ് ഹ് അതെ ഇവിടെ അങ്ങനെന്നെയാ നമ്മളിപ്പോ എന്തേലുതാക്കുമ്പോ പപ്പ വെരുമ്പോ എന്തെങ്കി കൊണ്ടരും ചെലപ്പോൾ
ആ
മ് ഹ്
കൊണ്ടന്നാ നമ്മക്ക് അത്ര ഇത് ലാഭാല്ലെ പണി പണിക്ക് ലാഭാ
ചേ ആ അതുലെ ഉണ്ടാക്കാനാണെങ്കിലും പപ്പ നന്നായി കുക്കെയ് ഈ ബിരിയാണിയൊക്
ത്ത മ്
ആ ബിരിയാണിയൊക്കെ പപ്പ ഇണ്ടാക്കും ബാക്കി ചോറും കാറിയൊക്കെ മമ്മിയാണ്ടാക്ക ബിരിയാ അങ്ങന് ത്തെ ഐറ്റംസൊക്കെ പപ്പിയ ണ്ടാക്ക അപ്പൊ അന്നത്തെ ശെരിയാ ബിരിയാണി ആകുമ്പോ പിന്നെ എന്നെ ഹെല് പിയ്യാനും പോലും വിളി
ആ ഹെൽപെയ്യാനാള്ണ്ടെങ്കിൽ നമക്ക് ഏറ്റവും സുഖാണല്ലോ
ആ ഞാൻ ഹെൽപെയ്യ ആ സമയത്തെ എനക്ക അധികം ഹെൽപെയ്യാൻ പോണ്ട ചോറും കറിയൊക്കാവുപിന്നെം എന്തെങ്കിലൊക്കെ മീൻ നന്നാക്കാനൊക്കെ പണിയ്ണ്ടാവും
ആ
ഇതാവുമ്പോ പിന്നെ വേറെ പണിയൊന്നും വേണ്ട എടക്ക് സുഖ ഉം അതെ പിന്നാ
പിന്നെന്തൊക്കെണ്ട് ഞങ്ങൾക്കിപ്പൊ ആഹ് സ്കൂള് തൊറക്കാറായി പുസ്തകങ്ങ ളൊക്കെ അയിന്റെക്കെ തെരക്കായിരുന്നു ഉം ഇന്നിപ്പൊ ടെസ്റ്റ് ബുക്ക് ഒക്കെ കിട്ടി ആഹ് ഇന്നിപ്പൊ ടെസ്റ്റ് ബുക്ക് സ്കൂ ളിന്ന് കിട്ടി നോട്ട് ബുക്ക് ഒക്കെ രണ്ടൂസം മുന്നേ വാ വാങ്ങിരുന്നു
ആഹ് ആഹ് ആഹ് എങ്ങനെ സ്കൂളില് ആഹ് ഉം പൊതിയിട്ടാ
ആഹ് മെനിഞ്ഞാന്ന് പൊതിഞ്ഞു അതിന് നമ്മള്ങ്ങനെ ഫ്രീ ആയിട്ട് ഇരിക്കണം.
ആഹ് പണ്ടിങ്ങനെ. പപ്പ പൊതിയിട്ടരും മമ്മി ലേബിളൊട്ടിച്ച് പേരെഴ്തിത്തരും.
ആഹ് അതെ ആഹ് അങ്ങനെ പിന്നെ മക്കക്കൊക്കെ.
ഉം
അല്ലെ മക്കക്കൊക്കെ എല്ലാ പിന്നാ വെക്കേഷനൊക്കെ കഴിഞ്ഞ് ഇപ്പൊ. പിന്ന അത് ഒഴിവൊക്കെ കഴിഞ്ഞല്ലൊ ഇപ്പൊ അവര് ആഹ്.
ഉം ഇനിയിപ്പൊ ഒന്നീന്നെ തൊട്ങ്ങണ്ടാവോല്ലേ രാവിലെ എണീപ്പിച്ച്.
രാവിലെ എണീപ്പിച്ച് എണീറ്റിപ്പിച്ച് പിന്നാ. അവർക്ക് മയിംതൊക്കെ ജൂണൊക്കാവുമ്പൊ മയിംതൊക്ക ആകുമ്പം മക്കക്ക് എണീക്കാനും മടിയാരി ക്കും.
അയ്യോ എനിക്ക് അതെ അത് മഴയ ത്ത് ഞാനെങ്ങനെയാ ഓഫീസിൽ പോകുനെന്ന് എനി ക്കേറിയാവൂ രാവിലെ എണീ മടിയാണ് പിന്നെ എണീറ്റ് പോണല്ലോന്ന്ച്ച്.
പോ ആഹ് പോണല്ലോ ചാര്ച്ചമതി അല്ലെ അമ്മള് പോണല്ലോന്ന് വിചാര്ച്ച് പോവും. ന്നതന്നെങ്ങനെ പറഞ്ഞ് ന്നിപ്പം ചെറിയ മോളെ എൽ കെജിലും ചേർക്കണം പിന്നെ മറ്റൊര കഴിഞ്ഞ പ്രാവശ്യം ഒന്നാം ക്ലാസ്സിലായിരുന്നു. അപ്പൊ അവര് തന്നങ്ങനെ കൊണ്ടു വരാ ഇതാക്കി കൊണ്ട് വരായ്രുന്നു ന്നിപ്പൊ. ഞാപറയും മൂത്ത മോളോട് ഞിപ്പന്നെ നോക്കാങ്ങനെ കഴിയൂല ട്ടോ പോണ നേര്ത്തൊക്കെ മറ്റേ കുളിക്കാൻ ഇതൊക്കെ അമ്മുക്ക് ഓളെ ഓളെകൂടങ്ങ് നടക്കണം പ്പൊരു പണ്യാര്ക്ക ഞി അൻ്റെ കാര്യൊ നോക്കിക്കോളീറ്റൊ കൊറേക്കെ ന്നൊക്കെ പറയും ഞാന്, അവൾക്ക് ഭയങ്കരായിട്ട് മട്യ ഇവള്- പിന്നെ ണീ നേര്ത്തെ എണീക്കും ചെയ്യും. നേരത്തെ ഉണരും ചെജും അങ്ങനെയാര്ന്ന്
ഉ് ഇനിപ്പ അതൊരൊരു
നേര്ത്തെ ഒർങ്ങും ചെയ്യും അങ്ങനായിര്ന്നു അവള്, ഇനിയിപ്പൊ ആശീലൊക്കെ മാ മാ റ്റാഞ്ഞാ മതിയാര്ന്ന് പറയും ഞാൻ
അതെ അത് നല്ല സ്വഭാവാ ഏഹ് -
ഏഹ് ആഹ് ഇനിയിപ്പൊ ഒരു കഥേനെ പിന്നാ അസുഖൊന്നൊ ന്നും. അയ്ന്റൊരു കാലാണല്ലൊ എലിപ്പനി, ഡങ്കിപ്പനി, മഞ്ഞപ്പിത്തം, ആഹ് വയറിളക്കം, ചർദ്ദിയൊക്കെ ഒക്കെ പേട്യാണ്.
ഉം കുട്ട്യാളുള്ള വീട്ടിൽകൂടുതൽ ശ്രദ്ധിക്കണം ന്നല്ലെ
ആഹ് മക്കളെ നല്ലോണം കെയറെയ്ത് കൊണ്ട്വരാ നമ്മള്. ഇനിയിപ്പം മയ കൊള്ളും മയ പിന്ന കുടണ്ടാല് കുട ഉണ്ടെങ്കിൽ പോലും അവര് മയ അവർക്ക് കൊള്ളണം ന്നൊരിഷ് ടായ്രിക്കും കൊണ്ട് മയ എന്ത് ആഹ്.
സുഖ
അതെ പിന്നെ ജലദോഷം പനിതൊക്കെ ണ്ടാവും.
ആഹ് താ ചുമച്ചിരിക്ക്യാ ഞാൻ മഴ കൊ മഴ മഴപ്പാറ് കൊണ്ടന്ന്.
അതെ പിന്നെങ്ങളവിടെക്കെ ഈ പാമ്പ്ശല്യംണ്ടായ്ര്ന്നീലെ, ഭയങ്കരൊരു കൊടും ചൂടായ്
ആഹ് ചൂടാവുമ്പോങ്ങനെ പാമ്പ് ശല്യം.
പാമ്പ്ശല്യം ഈ വർഷം ഭയങ്കരായ്ട്ടേര്ന്ന്ലേ.
ആഹ് അതെ അതെ ഓഹ് ഇന്നും ഇപ്പ അത് ടീ വി തൊറക്കാൻ വയ്യപോ ഫോൺലാണെങ്കി ഒക്കെ ബാ
അതെ പാമ്പുകടിയേറ്റ്മരണപ്പെട്ടു തേ കേക്കാനുള്ളായ്ര്ന്നു.
ഓടി ന്താപറ്യ പിടിക്ണ പോലെ തോന്നല്ലേ പാമ്പ്. ക്കെ നമ്മള് സാധാരണ എന്താ പാമ്പ് ഇത്വരെ എങ്ങനെയാ കൊത്ത്ണേന്ന്റിയില്ലന്നർഞ്ഞതിരി എവിടെയും കാണന്ന്റിയില്ല
ആഹ് ഏതായാലും അങ്ങനെയൊക്കെ ഒരു കാലാ പാമ്പു ശല്യം അങ്ങനെ ഓരോരോ കാലത്ത് ഓരോതാണ് പിന്നെ മയ് ആ അതെ യാത്രയൊക്കെ പോയി ഇഷ്ടണ്ടോ പോയി പോയിരുന്നോ വെക്കേഷൻലൊക്കെ യാത്
ആഹ് പോയിരുന്നു ഏഹ് അമുസ്മെന്റ് പാർക്കില് പോയി കുറച്ച അടിച്ച് ആഹ് നിങ്ങളെ ഉം
ആഹ് ഞങ്ങളും പോയിട്ടുണ്ട് പിന്നെ നമ്മളെ ചെറിയ ചെറിയ സ്ഥലത്തൊക്കേ പോയിട്ടുള്ളൂ പിന്നെ കുറച്ച് മുന്നേ ഞമ്മൾ മൂന്നാറ് വയനാട് അവിടെക്കെ പോയിരുന്നു
ആഹ് വയനാട്ടിൽങ്ങനെ പോവാറ്ണ്ട് ഉം
ആഹ് പിന്നെ ഇപ്പൊ ഈ കാലാവസ്ഥ ഇത് ഭയങ്കര ഒരു ചൂടുംന്തൊക്കെ ആയിട്ട് ഭയങ്കരന്നല്ല പിന്നെ വി ട്ട്ന്നും വല്ലാതെ നമ്മള് പുറത്ക്കൊന്നും ഇറങ്ങാനൊന്നും കഴയില്ലായിരുന്നല്ലോ ഭയങ്കരായിട്ട് ചൂട് സൂര്യാഘാതം സൂര്യാഘാതേറ്റ് പ കൊറേ പേര് അങ്ങനെ മരണപ്പെട്ടു
അതെ അതെ അഊ അതും ഭയങ്കര ഓരോരോ വാർത്തകൾ
അതും ഭയങ്കരന്തായിരുന്നു ഡേഞ്ചറായിരുന്നു ഒക്കെ പേടിയാണ്പ്പൊ പൊറത്തേക്ക് ഇറങ്ങാൻ പോലും പിന്നെ അങ്ങനെ വങ്ങനെ മഴ ആകുമ്പോ അങ്ങനെ അതിന്റെതായ എല്ലാ ബുദ്ധിമുട്ടും ഇനിയിപ്പം
അതെ ഇനിയിപ്പോ പ്രളയംന്നൊന്നുല്ലാതെക്കട്ടെ കഴിഞ്ഞ പ്രാവശ് ച് പിന്നെ അങ്ങനെയണ്ട് പിന്നെ പോയി അയ്ന്റെ മുന്നത്തെ പ്രാവശ്യംന് ഭയങ്കരായിട്ട് പ്രളയായിട്ട് കൊറെ ആള് ആഹ് എന്തായാലും ഒക്കെ പേടിയാണ് ഏത് ഏറിയ പേടിയാണ്
ഉം അതെ എല്ലാം കൂടുതലാവര്ത് ആവറേജ് രീതിയിലെക്കെ കൊറച്ച് മ ണ്ട് ഇത് പോവ അങ്ങനെയൊക്കെ മതി രാത്രിയാവുമ്പോന്ന കൊച് നല്ലോപെയ്യ അപ്പൊ തണുപ്പില് കിട
ആഹ് അതെ ആഹ് അതന്നെ വൈകുന്നേരം ആവുമ്പോ നല്ല സു മയയ്താ നല്ല സുഖാണ്
കിടന്ന് ഉറങ്ങാൻ ചൂട്
ആഹ് പിന്നെ പകല് മഴ പെയ്തില്ലെങ്കി പിന്നെ അലക്കിയത് കൊണങ്ങാനും സുഖാണ് മറ്റേ അമ്മക്ക് പൊർത്ത്ക്ക് പിന്നെ നമ്മള് വല്ലാതെ ഇറങ്ങൂലല്ലോ
അതെ അതെ ആഹ് അത് അയല് കൊറെ പേര് അങ്ങനെ പറയുന്നുണ്ട് തുണി ആറിടാ ഭയങ്കര പ്ര ഉം
അങ്ങനെയൊക്കെയാണ് എന്തായാലും
ഓഹ് ഓരോ
എവിടെ വർക്ക് ചെയ്യ്ണത്
ആഹ് ഇവിടെ അടുത്തന്ന്യാണ്
ആഹ് എന്ത വർക്ക്
അത് വയറ് കൊറയ്ന്ന ബെൽറ്റ് ഇണ്ടാക്ക്ന്ന കമ്പനിയില
അത് ശരി അതൊക്കെ അറിയു അ അറിയായിരിക്കുലേ ഒക്ക പഠിച്ചിട്ടുണ്ടാവും
ആഹ് അത് ഇണ്ടാക്ക്ന്ന കമ്പനി
ആഹ് ഏതായാലു ജോലി നമക്ക് പിന്നെ ഇണ്ടായാല് അതിന് അത്ര ഗുണേ ഉള്ളു ഞാൻ പറയു ഒരു ജോലി ഇണ്ടായ ഇപ്പ എത്ര നമ്മുക്കിപ്പ എല്ലാ ദിവസവു ഇതേപോലെ നമ്മളെ നമ്മ ഹസ്ബന്റ്മാരത് ഇങ്ങനെ കിട്ടിയിട്ട് വേണ്ടേ ഞാൻ പറഞ്ഞു നമ്മളക്ക് ഒരു ജോലി ഇണ്ടെങ്കി ഒരാളോട് ചോദിക്കും വേണ്ട പറയും വേണ്ട നമക്ക് എന്ത് നമ്മള ഇഷ്ടം ക ചെയ്യാന്നൊക്ക പറയ്
ഉം വ
ആഹ് നമുക്ക് ചെറിയൊരു വരുമാനായി നമക്ക് കിട്ടിയാല് അത്ര നമക്ക് ഇതാണ് മെ ച്ചം ആണല്ലൊ.
ആഹ് അങ്ങനെയാണെന്ന ഞാൻ വിളിക്കാട്ടൊ.
ആഹ് ഓക്കെ.
അത് ശെരി.
ഇപൊ പത്ത് മിൻറ്റ് ആയില്ലല്ലൊ. ഹലോ. അലോ.